ഹലോ എന്താ വിശേഷം
എന്താണല്ല വിശേഷം എന്താ പരിപാടി
ഞാന എന്താ തുടക്കണു ഓരോ പണി ഇങ്ങനെ എടുക്കണു
ഉ അങ്ങനെൊന്നില്ല ചായ കുടച്ച്ങ്ങനെ ഇരിക്കണ
എന്റെ മലണല്ലേ കുറച്ച സമയം ചായ കുടിച്ചിട്ട് റസ്റ്റ് എടുക്കണാവ-
ആഹ ആഹ അതെ
ആഹ എനിക്ക- അങ്ങനെയാണ് കുറച്ച സമയം ചായടിച്ചിട്ട് ഇരിക്കണം അതും മോളൊക്കെ പോ- പോയിട്ട് എല്ലാം കഴി ഫ്രീ ആയിട്ട് ചായ കുടിക്കുള്ളൂ അല്ലാതെ ഇങ്ങനെ- പെട്ടെന്ന് ഇങ്ങനെ എന്താ കുടിക്കലൊന്നും കഴിയില്ല
ആഹ
ഒക്കെ സമാധാനമായിട്ടാണ് ഞാൻ കുടിക്കുക എന്നിട്ട് പിന്നെ പത്ത് മിന- ഇവിടെയങ്ങനെ ഇരുന്ന് പിന്നെ ബാക്കി ഇങ്ങനെ ആ പിന്നെ ബാക്കിങ്ങനെ- ഒരു മൂന്ന് ഇതാക്കും ഇയാക്ക് മക്കളൊക്കെല്ലേ
ഒരാളുണ്ട്
സ്കൂൾ പോന കായ
ഇല്ല ഇല്ല ഏഴു മാസ ആയിട്ടുള്ളൂ അതേ
അപ്പ ഇങ്ങനെ വിളിക്കലൊക്കെ ബുദ്ധിമുട്ടാണല്ലേ ചെറിയ മക്കളാവകുമ്പയി- നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് എനിക്ക കൊണ്ടിട്ട് ചെറിയൊരു മോളുണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞ- കേിട്ടുള്ള
ആഹ ഉറങ്ങ ആള് എണീച്ചിട്ടില്ലേ
ഏ അല്ല ഉറങ്ങല്ല
ഉം
പത്ത നിലൽ കളിക്ക ഞന ആ സമയം നോക്കിട്ട് വേഗം
ഹ് ഇബള അപ്പൊ ആള ഉറങ്ങാൊണ്ടാ വിളിച്ചച്ച്
ആഹ് പിന്നെന്തായ ഇവരൊക്കെയാണ് മറ്റേ ഇങ്ങനെ സംശയങ്ങളാണേ ആരാ വിളിക്കണേ എന്താ വിളിക്കണേ ഇങ്ങനെ ചോയ്ക്കുംനിന്നിട്ട് ഒപ്പം നിന്നങ്ങനെ ചോദിക്കും അപ്പ അത് നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ
ആഹ് അങ്ങനെചെ ങ്ങെൻതേതാ എത്ര കുട്ട്യേളാ പ്പം?
ക്ക് വല്യ മൂളും മൂന്നാം ക്ലാസ്സിലും രണ്ടാമത്തത് രണ്ടര വയസ്സും.
ആഹ്
ഇയാകോ
ൻകൊരാള് ഏഴു മാസാവ്ണ്. ന്റെ വീട്ടില് ഞങ്ങള് അഞ്ചു മക്കളാ.
ഏഹ് കെട്ടിച്ചോട്
എല്ലല്ല ബെടെ ന്റെ വീട്ടില് എൻക്ക്.
ആഹ്
നാല് മക്കള്
ആഹ് ആഹ്
ര രണ്ട് നാത്തൂനും പിന്നെ ഒരു മൂത്തഛനും
ഏഹ്
അവിടെ ങ്ങക്ക് ആരൊക്കെ?
അഹ് ഇവടെ ഒളച്ഛനും രണ്ടു നത്തുമാരും.
അഹ്
ഉം പിന്നെ അങ്ങള് ഹെ തന്നെയാണ്.
ആഹ് വേറെപ്പോന്നാഉലേ,?
ആഹ് ആഹ് മൂന്ന് വർഷയി വീട് വെച്ച് മാറിയിട്ട്.
ആഹ് എളച്ചന്റെ കഴിഞ്ഞതാ? മാരേജ്
എന്ത്
എളച്ച്ചന്റെ മാരേജ് ഒക്കെ കഴിഞ്ഞിതാണോയ്ക്ക?
ആ അവന് രണ്ട് ട്ട്യാളൊക്കെണ്ട്
ആ
കല്യാണം അവരുതാണെങ്കിലും ഞങ്ങളതാണ് ഫസ്റ്റ് കഴിഞ്ഞതെങ്കിലും അവർക്ക് പെട്ടെന്ന് തന്നെ രണ്ട് കുട്ടികൾ ആയിട്ടുണ്ട്
ആഹ് ശരി
അപ്പം അവരങ്ങനെ തറവാട്ടില് ഞങ്ങളിങ്ങനെ പിന്നെ അമ്മ ഉണ്ട് അമ്മ ചിലപ്പോ ഞങ്ങടെ കൂടെ നാത്തൂമാരുടെ കൂടെ അങ്ങനെയക്കെ ആയിട്ട് നിക്കും പോവും
നാത്തു എത്ര നാത്തൂനാ
രണ്ടാൾ
ആഹ് അവരോടൊക്കെ കല്യാണം കഴിഞ്ഞതല്ലേ
മക്കളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളെല് നമ്മടെലങ്ങനെ വേഗം പയിനേട്ടാകുമ്പേ പിന്നെ ഒക്കെ സെറ്റ് ആവുവല്ലോ
ആഹ്
ഒക്കെ ശരിയാവലോ എന്നെയൊക്കെ പ്ലസ് ടു ഞാൻ ഇവിടെ വന്നിട്ടാണ് എക്സാം എഴുതണെ
ആഹ് എന്റെ ഈ അടുത്ത് കഴിഞ്ഞിട്ടെള്ളൂ ഒന്നര വർഷവാകുന്നേ ഉള്ളു
ആഹ് ആഹ് ഇതു പിന്നെ അതൊക്കെ പഠിക്കണതൊക്കെ ഇവിടെ വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ പി ജി വരെയെ പഠിച്ചത് ഇവിടുന്നാണ
ആണോ എന്തിനെലും പോയിനോ പിന്നെ വർക്ക് എന്തേലും
ആദ്യം ഞാൻ കുറച്ച് പോയിരുന്നു പിന്നെ ഇപ്പൊ പോണൊന്നുല്ല ഞാന് ടിടിസിന്റെയും സൈക്കോളജീന്റെ ഒക്കെ ഓരോന്നിനൊക്കെ പോയിരുന്നു
ആഹ് പിന്നെ എന്തേ ഒഴിവാക്കി
ഒന്ന് ഫസ്റ്റ്ലെ പറഞ്ഞാൽ ഹസ്ബൻഡ്ന് അത്ര വല്യ ഇഷ്ടം ഒന്നുല്ല പോണത്
ആഹ്
കച്ചറയും പ്രശ്നങ്ങളും
അതെ കെട്ടിച്ച് കഴിഞ്ഞ
എന്റെ വീട്ടിലാണെങ്കിൽ എന്താന്നറിയോ എല്ലാരും അത്യാവശ്യം നല്ല ജോലിയുള്ള ആൾക്കാരാണ്
നിങ്ങക്ക് എത്ര ആളാ അവിടെ നിങ്ങളെ വീട്ടില് ആരൊക്കെ ആഹ്
പിന്നെ എന്താ ഉമ്മാന്റെ അനിയത്തികള് ഒരൊക്കെ എല്ലരും നല്ല പഠിച്ച ജോലിയിലുള്ളതാണ് പിന്നെ ഇപ്പ എന്താന്ന് അറിയോ ആകെ ഉള്ള ഇത് പറയുവാണേൽ എല്ലാരും പറയാ എന്ത് പഠിച്ചത് വീട് നമ്മളുടെ കൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു ടീച്ചറൊക്കെ വന്നിട്ട് ചോദിക്കുവല്ലോ
ആഹ് അപ്പൊ
അപ്പൊക്കെ നമുക്ക് പറയാ ഞാൻ അതൊക്കെ പഠിച്ചിട്ടുണ്ട്ന്ന്
ആഹ് അതെ
അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതുകൊണ്ടൊന്നും കാര്യോന്നുല്ല നല്ല ക്ഷാഎനക്ക് പിന്നെ എന്താന്ന് അറിയുവോ അങ്ങനെ ആദ്യൊക്കെ എനിക്ക് ഭയങ്കര സങ്കടാരുന്നു അങ്ങനെ പറ്റാതെനൊക്കെ ഞാന് എന്താ ഫ്രണ്ട്സ് കല്യാണം കൂട്ടുകാർ കല്യാണം പരിപാടി അതിനൊന്നും ഞാൻ പങ്കെടുക്കുല്ലായിരുന്നു
അതെ ഒന്നിനും പറഞ്ഞയക്കൂല
ല്ല എനിക്ക് ഒരു ഇടങ്ങേർ ഒരു ബുദ്ധിമുട്ടേന്നു ന്റെ കൂടെ പഠിച്ചോർക്ക് ആ ആരും നല്ല ജോലിക്കെ ക്കും അയ്ല് ഒരു ഒരു ബുദ്ധിമുട്ടേര്ന്നു എന്താ ഓല്ങ്ങനെ ചോയ്ക്കുമ്പോ പ്പൊ നമ്മള് ഒന്നുല്ലന്ന് പ റയാണ്ടേന്ന് വിചാരിച്ചിട്ട് പോവേല്ലേര്ന്നു
ആ
ഇപ്പൊ പിന്നിം കുറെക്കെ എന്താ ഞാനെന്നെ ചിന്തി ച്ചും അയ്ലും വല്യ കാര്യല്ല
ആ അതെ
നമ്മക്ക് പടച്ചോന്
ഞമ്മക്ക് സമാധാനണ്ടല്ലോ എവിടെണെങ്കിലും
അത് വിചാരിച്ചും ചെ അപ്പ എന്താ ചെലോലൊക്കെ ഇങ്ങനെ പറയും ജോലി ചെയ്ത് ശീലായി കയ്ഞ്ഞാ പിന്നെ പിന്നെ ഭർത്ത കൊർച്ച് ഇതാവും മടിയൻമാരാകും കേട്ടെല്ലെ അവരും ആവും പ്പൊ അയ്നേകാളും നല്ലത് ഞമ്മള് ഇങ്ങനെ
ഉം
ട്ട് പിന്നെ ന്റെ വീട്ട്ലെന്നെ ങ്ങനെ ജോലിക്ക് പോയവരൊക്കെ പറയും അത് പോവാ ത്തോണ്ടാണ് പോകണം പോകണംന്ന് തോന്നണത് അല്ലാതെ പോയോർക്കൊന്നും തോന്നൂല ആ കാര്ണം വീട്ട്ത്തെ ഇത് ന്ന് പറ്ഞ്ഞാല് വീട്ട്ത്തതും കഴിയണം പിന്നെ അവ്ടെ ചെന്നാലും അയ്ന്റെ ബാക്കി അവിട്ത്തെ പണീട്ക്കണം ഒക്കെപ്പാടെ അമ്ല് ഭയങ്കെര ക്ഷീണവു ആരോഗ്യം കൊണ്ട് തീരെ വെയ്യാതെയാവും അപ്പൊ തോന്നും
ഒന്നും വേണ്ടിരുന്നില്ല ആഹ്
ഇപ്പൊ പൈസ ഇണ്ടെങ്കില് വീട്ടിലിരുന്നാ മതീന്ന് തോന്നുന്നൊക്കെ പറി എല്ലാരും
ആഹ് ഉം
അതോണ്ടാണ് അൻക്ക് തോന്നുന്നത് അറിം
ഉം ഉം
പിന്നെപ്പോ നമ്മള് പോയാലും ഇപ്പൊ ഈ പത്തോ പയ്നഞ്ചോ അത്രല്ലേ കിട്ട്
ആഹ് അതെ എത്രള്ളു കിട്ട
അയിന് അമ്മള് എന്താ പറയാ രാവിലെ നീ ച്ച്
ഇബെട്ത്തെ പണിയൊക്കെ ഒരുക്കീട്ട് വാണ്ട്യേരും അങ്ങട്ട് പോക
അപ്പത്തിന് ഈ ക്ഷീണ ആവും പിന്നെ വയ്യാത്യെ ആവും പിന്നെ അയിന് ആഹ് പണി അയ്നു പൈസ ഇണ്ടാക്കണ്ട്യേ രും അസുഖ ത്തിനും വെയ്യാതെ അയിനൊക്കെ പിന്നെ നാത്തൂനൊക്കെ ജോലിക്ക് പോയിര്ന്നു എന്നട്ട് പിന്നെ ഇമ്മച്ചിന്റെ കൂട്ടാര്യെ തീരെ വെയ്യ
ഇൻക്ക് രണ്ടാണ് അഹ്
ഏഹ്
ആഹ് ഇങ്ങക്ക് എത്ര രണ്ടാങ്ങളാരോ
ആഹ്
ഉം
ആഹ് അപ്പൊ അവളൊക്കെ തീരെ വയ്യാതെ ആട്ടെ ജോലി നിർത്തി അവിടെ ഇത് ഈ ലാബിന്റെ ഇൻചാർജ ആയിരുന്നു
ഉം
വെയ്യാ തടി കൊണ്ട് വെയ്യാണ് പറഞ്ഞിട്ടേ അവക്ക് നിർത്തി കൊറച്ച് കാലം ഞാന്- റസ്റ്റ്ടുക്കട്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവള് ഞാനും അവളും കൂടി ഒന്നിച്ചാണ് ഞാന് ലാബും അവള് - ഫാർമസ ആണ് ഒപ്പം പഠിച്ചത് അല്ല അവള് ലാബും ഞാൻ ഫാർമസി
ആഹ്
അപ്പൊ ഞാന് ഇങ്ങനെ പോവാത്തതിന്റെ സങ്കടം ഇങ്ങനെ പറയുമ്പഴേ അവള് പറയും
ന്മായിന്ന്
ഉം തരിക്ക് ഭയങ്കര ക്ഷീണം ആണെടി തീര് വെയ്യ പിന്നെ അധ്വനിക്കുള്ള പൈസയില്- മുക്കാലും കൊണ്ടോയിട്ട് ആശുപത്രി കൊടുക്കേണ്ട അവസ്ഥയാണ്
ആഹ് ആഹ് അങ്ങനെ ആകുമ്പോഴും ഗതികേട് അല്ലേ നമ്മള് ചെലവ് എങ്കിലും നടക്കൂലോ ഫുള്ള് ഹോസ്പിറ്റൽ-
ആഹ് അതെ പിന്നെല്ലെങ്കി പിന്നെ- അങ്ങനത്തെ ജോലി ആകണം ഈ ഐ ടി ഫീൽഡ് ഒക്കെ ആകുമ്പോം ടെൻഷൻ കൂടുതലാണ് പക്ഷേ തരി കൊണ്ടുള്ള- ഇത് അത്ര ഇണ്ടാവൂല ആഹ മല്ല് കൊറവ് ഇണ്ടാകും
ഉം ഇയാടെ ഹസ്ബൻഡ് എന്താ പണി
ഹസ്ബൻഡ് കമ്പനിയിലെ എച്ച് ആർ ആണ്
ആഹ് ആഹ് അതെ അങ്ങനെയൊക്കെയാ
ഇപ്പ ചായയും ഒക്കെ കൊടുത്തിട്ടേ അന്റെ മേലൊക്കെ പോയിട്ടണ്ട് എന്നിട്ടിപ്പെ വീണ്ടും വന്നക്ക ചായ ചായ തരോ ചോദിച്ചിട്ട് നമ്മളാണെങ്കിൽ ഇതില് അധികം ഇങ്ങനെ കുട്ടികളെ ഇതിന്ന് ഓവറായിട്ടുള്ള പോയി ആഹ് സൗണ്ട് പറ്റില്ല അപ്പം ഞാന് ഒരു വിതൊക്കെ ഇത് ഒഴിവാക്കുകയാണ് അപ്പം പറഞ് അയച്ചിട്ടാണ് ഞാന് ഫോണ് എടുത്തത് അപ്പൊ ഇപ്പോ
വീണ്ടും വന്ന്
കച്ചറ ഇണ്ടാക്കൻ വന്നക്കാ
ഉം
ഉം വേറെന്തൊക്കെയാ വിശേഷം ഇന്നിട്ട്
എന്നിട്ട് ഉമ്മയക്കെ അമ്മായിമ്മ തറാട്ടില്ലാവൂല്ലേ
ആഹ് അല്ല ഉമ്മ ഇപ്പോ ഇവിടെണ്ട്
ആഹ് ഉണ്ടാ
മേലെ ഇരുന്നുന്ന് ഇന്നാ അയിക്കോട്ടട്ടോ ഞാൻ വിളിക്കാം